ലോ ആഹ് കേക്കുന്നുണ്ടല്ലോ ഇന്നെന്താ ക്ലാസ്സ് കഴിഞ്ഞ് നേരെ വന്നോ
ആഹ് ഇന്ന് ഞങ്ങ്ക്ക് ഉച്ച വരെ ക്ലാസ്ള്ളു പക്ഷെ ഇന്ന് വൈന്നേരം വരെ നിന്നു ഒരു ചെറിയൊരു പ്രൊജക്ടിന്റെ പ്രശ് ഒരു പരിപാടി ഇണ്ടേയ്നു മറ്റന്നാളെ അപ്പ അയിന് ഓരോന്ന് ഇണ്ടാക്കാൻ
ആഹ് അപ്പം കോളേജ് ചെർത്താനായ്ട്ട് ഇതിട്ട് റൂമിലേക്ക് വന്നല്ലേ
ആഹ് കോളേജ് തന്നെ ചെയ്ത് വെച്ച് റൂമിലേക്ക് കൊണ്ടെന്ന പണിയാ റൂമില എത്തിയാ ഫുള്ള് മടിയാവും
മടിയാകും ആഹ് പിന്നെ വേറെ എന്താണ് വിശേഷം ഇനിയിപ്പം ചായുടി ക്കാനക്കെ അവ്ടെ മെസ്സില് ഇണ്ടാവൂലേ ചായൊക്കെ
ആഹ് ഇണ്ടാവും ഇണ്ടാവും
ആഹ്
ഇവടെ മെസ്സ് വേറെ സ്ഥൽത്താ അല്ല മെസ്സ് കൊറച്ച് വേറെ സ്ഥൽത്ത് ത്താ അപ്പൊ ഫുഡ് അവ്ട്ന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും ഹോസ്റ്റൽലേക്ക്
ഓ കൊണ്ട് അല്ലാതാ അവിടെ നിങ്ങള് പിന്നെ നിങ്ങളെ റൂമിത്തന്നെ ചെറിയ അടുക്കള പോലെ ഇണ്ടോ കെറ്റിലോ അങ്ങനെയൊക്കെ വെച്ച് എന്തെങ്കിലൊക്കെ പരിപാടികള് നിങ്ങള് ഒറ്റയ്ക്ക് ചെയ്യല്ണ്ടോ
ഇവടെ റൂമില് കെറ്റില്ണ്ട് പിന്നെ മറ്റേ മൾട്ടി കുക്കറ്ല്ലേ ചെറിയൊരു കുക്കറ് ആഹ് കുക്കറ് പോലെയല്ല കെറ്റിൽനെ പോലെ തന്നെ
വെ അതില് എന്തൊക്കെ നൂഡിൽസ് ക്കെ ഇണ്ടാക്കായ്രിക്കൊല്ലേ മെയിനായ്ട്ട്
തിന്ന് തിന്നൊക്കെ മട്
അത് ന്നാലെ പെട്ടെന്ന് വേ എള്പ്പത്തി ത്യ ആഹ്
ത്ത് പിന്നെ ഇൻക്കിപ്പം മണഅടിക്കുമ്പോ തന്നെ പ്രാന്ത് പിടിക്കും
ഇനിസ് കൊർച്ച് ബ്രെഡിലൊക്കെ മുട്ടയൊക്കെ ഒഴിച്ച് പൊരിച്ച് അക്കെ അങ്ങനെയൊക്കെ
ഓഹ് ഞങ്ങള് പിന്നെ ഞങ്ങളൊര് പായസം തിന്നാ എല്ലാര്ക്കും കൊതിയായിട്ട് ഞങ്ങളൊരുസം പായസം വെച്ചിണ്ട് കെറ്റില്ല് അത് എ ട്ട്ന്നെലേ പൊട്ടി അത് മണം മാത്രള്ളേയിരുന്നു.
പറ്റി അതെന്തോ പറ്റി കെറ്റിനച്ചി വലുതാണോ അതെ ചെറിയ വീര് എങ്ങനത്തെ ഉം കെറ്റിലായിരുന്നു അത്?
ആ അത് മറ്റേ മൾട്ടി കുക്കറേനി ഇങ്ങനെയക്കെ ഇണ്ടാക്കാ.
ആഹ്
നമുക്ക് മറ്റേ ഈ ഉള്ളി വാട്ടാം അങ്ങനെയക്കെ വാട്ടാൻ പറ്റിയ കൊറച്ച് ഇത്ണ്ട് വല്യ കെറ്റിലാ
ആ മതിയേ
പായസം വെക്കാൻ വേണ്ടിട്ട് പാലൊക്കെ വാങ്ങി ഇണ്ടാക്കി തൊടങ്ങി. ശെരിക്ക് സേമിയെ വെച്ചാ മതിയേനി സേമിയെ കി ട്ടാത്തൊണ്ട് ഞങ്ങൾ മറ്റേ അടപ്രഥമം വാങ്ങി മി
ഉം അടപ്രഥമൻക്ക് ഭയങ്കര താമസമാണ്.
അതെ പക്ഷെ അതൊന്നും ആര മൈന്റിലും വന്നില്ല. കിട്ട്ണെ ഇണ്ടാക്കി വെച്ച്ട്ട് കർച്ച് കൂടുതൽ തളപ്പിച്ചാൽ പോരേന്നൊക്കേയായി.
ആഹ് കറ
അപ്പ ഇണ്ടാക്കാനറീണ രണ്ട് മൂന്നാൾക്കാര് ഭയങ്കര ഐഡിയാസൊക്കെ പർഞ്ഞു കൊറച്ച് നേരം തളപ്പിച്ചാ മതി. അണ്ടിപ്പരിപ്പ്, മുന്തിരിക്കെ നമുക്ക് നെയ്യിലിട്ട് വാട്ടാം അങ്ങനെയക്കെ ഇങ്ങനേന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളയ്ന് ആ ഓക്കെ അപ്പ്റൂ. കൊടുത്തു അവര് ഇണ്ടാക്കിയപ്പം നല്ല സ്മെല്ലൊക്കെണ്ടായിരുന്നു. കുടിച്ചപ്പങ്ങ് ഓഹ് ന്നായി.
ഭയങ്കര സേമിയപ്പോ എളുപ്പല്ലേ നമ്മളച്ചി പാലിൽ തോനെ വെള്ളം കൊറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട് തെള തെ പെട്ടെന്ന് തട്ടിക്കൂട്ട് സേമിയാന്നറഞ്ഞാല് ഓരോ പാല് വാങ്ങിച്ച് ഒം ന്താണ് ഒഴിച്ചിട്ട് അതിനകത്ത് കൊറച്ച് വെള്ളവും ഒഴിച്ചിട്ട് സേമി കൂടി തട്ടീട്ട് പഞ്ചാര മിക്സ്ണ്ടാവല്ലോ സേമിയ മിക്സ് കിട്ടോല്ലോ അങ്ങനെ എല്ലാം തട്ട ഒര് രണ്ട്, മൂന്ന് ഏലക്കെം ട്ട് നന്നായിട്ട് കുറുക്കി അങ്ങ് എടുക്ക സൂപ്പറായി ഇതാണെള്
മതിയായിരുന്നു സേമിയേ കിട്ടാത്തോന്റെ അട വാങ്ങി കൊതിനൊ
ആഹ് അത് ആണെങ്കിൽ കൂടി നിങ്ങളത് കൊറച്ച് നേരട്ടത് വേവിക്കണമായിരുന്നു അല്ലെങ്കിൽ കോവ്
രണ്ട്, മൂന്ന് മണിക്കൂറാ പായസത്തിന്റെ മോളി കടന്ന്. ടി ഇണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് തളപ്പിച്ച് തളപ്പി ച്ച് മതിയായി ഇനി കറണ്ട് പോയീ പറഞ്ഞിട്ട് ഞങ്ങളെ കൊല്ലേന്.
അത് നല്ല അത് എട്ത്ത് കുടിച്ചിട്ട് ഒറങ്ങി എണീക്കാ സമയാവുന്ന വരെ നിങ്ങളാ പായസനൊപ്പം നിന്നല്ലേ?
ആ സത്യം നല്ല നിന്ന്ണ്ട്. ഞങ്ങള് എട്ട് മണിക്കേട്ടം തൊടങ്ങി ഇണ്ടാക്കേ പയന്നൊരക്കൊക്കാ കഴിഞ്ഞൂ നിന്ന്ട്ട്.
ആ എങ്കി വീട്ടിലാരെങ്കിലും വിളിച്ചു ചോദിച്ചിരുന്ന കാര്യം എങ്ങനെയാണെന്നെങ്കിലൊക്കന്ന് ചോദിച്ചൂടായിരുന്നോ?
ഏ ഞങ്ങള് എങ്ങെന്താ പറയ്ണ് എട്ട് പെൺകുട്ടികളാ വടെ. മോശല്ലേ ഞങ്ങളെ ഓവ്റ പോവ് ലേ അപ്പൊ പിന്നെ
എന്തറിയാവുന്നേ
ഇണ്ടാക്കാനറിയാം ഇവ്ടെ രൻ നാലാൾക്കാർക്കും നല്ല അസ്സലായിട്ട് ഇണ്ടാക്കാനൊക്കറിയാം. അപ്പൊ അവരിങ്ങനെ ഐഡിയ പറയുമ്പോ പിന്നെ നമുക്ക് ഓപ്ഷൻ വേറെല്ല. അവര് മറ്റും ഓക്കെ ഞങ്ങളവരെ ഫുൾ ഓർക്ക് വേണ്ട സാധനൊക്കെ ങ്ങനെ എടുത്ത് കൊടുക്ക ണ്ടാക്കിക്കൊ ന്ന്റഞ്ഞിട്ട്
ഇപ്പൊ കുടിക്കാ ഇപ്പ നല്ലോണം കുടിക്കാലോന്ന് വിചാരിച്ചങ്ങനെ ഉഷാറായിട്ട് നിന്ന് ആവസാനം പ അല്ല അവിടെ നമുക്ക് റെഡിയായി കിട്ടത്തില്ലേ ഏഹ് ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലേ?
ഓഹ് കിട്ടും പൈസേണ്
പൈ ആഹ് പൈസയാണ് അതാണ് പ്രശ്
ഇവടെ പൊറത്തൊക്കെ പഠിക്കാൻ ന്നാല് അതാണ്
ളോ മൊ മൊ മുന്ന ഞങ്ങള് കണ്ടേ ഊട്ടിക്കിപ്പം വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇപ്പൊ ഈ സ്കൂള് തൊറക്കുന്നേന് മുന്നേ എന്റെ പട് ങ്ങട് ഒന്ന് രണ്ടു ദിവസം അവ്ടെ നിന്നിട്ടുണ്ടായിരുന്നു അവ്ടെ റൂമെടുത്തിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. യെനാ പ ഉൻ്റോ ആഹാരത്തിന് യന്താ വെലയാണ് ഞങ്ങളാൺ ന്തം വിട്ട് ഒക്കൂലേ നമ്മള ഇവിടെയൊക്കെ എന്താണ് ആഹ് പത്തിരി പെറോട്ടക്കൊക്കെ വെറും പത്ത് രൂപയേ ഉള്ളൂ അവിടെ ഒരണ്ണം നോക്കാ മുപ്പത് രൂപ
ഒന്നിനോ
ഒരെണ്ണത്തിന് ഊട്ടിയില് ഊ പത്തിരിക്ക് മുപ്പത് രൂപ ഒരു ദോശക്ക് മുപ്പത് രൂപ ഞങ്ങള് അവിടെ താമസിച്ച ഹോട്ടലില് ആഹ് എന്താണ് റൂമിന്റെ അവിടുത്തെ നമ്മൾ അവിടുത്തെ സ്റ്റേ ചെയ്ത ആഹ് സ്ഥലത്തെ ഹോട്ടല് പോയി ഫുഡ് കഴിച്ചപ്പോ അവിടെ എഴുതിവെച്ചിരിക്കുന്ന മെനുൽ കണ്ടതാണ് നങ്ങൾ കഴിച്ചപ്പോ അത് തന്നെയാണ് അപ്പഴെല്ലാരും രണ്ടിലും മൂന്ന് മൂന്ന് വരെ കഴിക്കുന്നവരൊക്കെ രണ്ടിലങ്ങ് ഒതുക്കി കറിക്കക്കെന്നെ ഒരു മീൻ കറി വാങ്ങിച്ച പ്പ തന്നെ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഒരണ്ണം ഒരു കറി സദാ ഒരു കഷ്ണം മീനും കൊറച്ച് ചാറും
ഓഹ് നാട്ടിലാണേ നല്ല ഇണ്ടാവുലേ ഇത്ര പൈസൊന്നും ഇണ്ടാവേല്ല
അയ്യോ നമ്മള് എന്താണ് ഞാന് ഞങ്ങള് നാല് ഞാന് എന്റെ രണ്ട് മക്ക ക്കളും ഞങ്ങൾ നാല് പേരും കൂടെ ഒരു നേരത്തെ നാസ്ഥ രാവിലത്തെ നാസ്ത കഴിച്ച് ഇറങ്ങി ബില്ല് തന്നപ്പം ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങ് രൂപയായി
വാവു
പറഞ്ഞയ്യ് എന്റെ പടച്ചോ വേറെന്തെങ്കിലും അടിപൊളി ഞാൻ പറയാണ് എന്റെ റബ്ബേ ഇത്രയും രൂപയാ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്നാ വച്ചാ നമ്മള് ഫാമിലിൽ അഞ്ചു കുടുംബക്കാർ ചേർന്നിട്ടാട്ടോ പോയത് അപ്പ നമ്മ വയനാട് കൂട്ടിലോട്ട് കേയറുമ്പോ തന്ന നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ അവര് കളയിക്കും നമ്മളാ ചെക്ക് പോസ്റ്റിൽ എന്തായാലും കളയും നമ്മക്ക് വെള്ളം അങ്ങോട്ട് കൊണ്ടു പോവാൻ പറ്റില്ല അല്ലെങ്കി വലിയ കാനിലൊക്കെല്ല വെള്ളം കൊണ്ട് പോവാൻ പറ്റോള്ളൂ അവിടെ ഒരു ഒരു ബോട്ടിലിൽ വെള്ളം വാങ്ങി ച്ചപ്പോ അമ്പത് രൂപ കു കുട്ടികൾക്ക് കുടിച്ചോ അതല്ലേ ഇതെന്തൊരു വിലയായിരുന്നു ഞങ്ങള് തന്നെ ആകെ അന്തം വിട്ടു ഞാൻ പറഞ്ഞു എന്നാലും ഇവര് കാശ് ഉണ്ടാക്കൻ മിടുക്കരാ എന്തായാലും ആഹ് അവിടെയൊക്കെ കാണാൻ വേണ്ടി ആളുകൾ വരും യും അപ്പോഴത് കേരളത്തിലുള്ളവരെ അങ്ങ് ഊറ്റി കുടിക്കുവാ എന്തായാലും വല്ലാ ന്താന്ന് വെച്ചാൽ നമ്മള് ഒരു ഇത്ര ഇത്ര രൂപയ്ക്ക് ഒക്കെന്ന്പറഞ്ഞ ഒരു രീതിയില് നമ്മള് വരും പക്ഷെ അവിടെ വർക്ക്‌ ചെയ്യുമ്പോഴാണ് അറിയണത്
ഇവിടെ ഇവിടെ ഒരു വടയ്ക്ക് ഇരുപത് രൂപ
ആഹ് യ്യോ ഇവിടെ വെറും ഇപ്പൊണ്ടാക്കിട്ടോ ഇപ്പൊ നമ്മള പ്പായിരുന്നു കടിക്കൊക്കെ എണ്ണക്കടിക്കൊക്കെ പത്തായിരുന്നു ന്ന് പറഞ്ഞാല് ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേ നാട്ടി ല് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അങ്ങോട്ടൊക്കെ നമ്മള് തെക്കോട്ടൊക്കെ എന്തായാലും എന്താണ് പത്ത് പത്ത്ന്നുള്ളത് പന്ത്രണ്ടായി ച ഒരു ചായക്കയാലും വടയ്ക്കായാലും
അതെ അതെ പന്ത്രണ്ട്രാ
പന്ത്രണ്ടായി ഇനി പക്ഷേ അപ്പോഴാണ് നമ്മുടെ നാടിന്റെക്കെ വില അറിയുന്നത് ഇതൊക്കെ നമ്മള് പത്തിരി ഈ പൊറോട്ടയൊക്കെ വാങ്ങിച്ച നമ്മക്ക് അതിന്റെ കൂടെ ചാറ് കൂടെ ഫ്രീ ആയിട്ട് കിട്ടും
അതുഅല്ല ഈ പുറത്തേക്കൊക്കെ പോയാലേ ഈ ചായക്കപ്പ് കുറയും പായസ കപ്പിലാ പിന്നെ ചായ ഉണ്ടാവ ഒറ്റ അടിക്ക് കുടിച്ചു
ഒരു ഒരു കുറുക്ക് കുടിച് കഴിഞ്ഞാൽ അ തിനെ തീർന്നോ
തീർന്ന് അതെ എനിക്ക് ഇവിടെ ഫസ്റ്റ് റ്റ് വന്നപ്പോ അതേനി പ്രശ്നം. ചായ കുടിക്കാനേ മറ്റെ ഒര് ഇറക്ക് കുടിക്കുമ്പോ പത്ത്റുപിയ ചായ ഒരു പായസത്തിന്റെ ഗ്ലാസ്സില്
അതാണ് നമ്മക്ക് അങ്ങനെ നമ്മളല്ലാം ലാവിശ്യായിട്ട് നമ്മൾക്ക് അപ്പോഴൊന്നും വില ഉണ്ടായില്ലായിരുന്നു ഒന്നിനും
ഉം
അത് അങ്ങനെ ചെന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്തോട്ട് ചെന്നമ്പോഴേ നമ്മൾ വിചാരിക്കണ ഇത് എന്താ കഥയന്ന്
സത്യം. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ചായാ കുടിക്കില്ല ഇവിടെന്ന് കാന്റീനിന്ന് ആദ്യം ചായ കുടിക്കലുണ്ടേനി ഇപ്പൊ നിർത്തി പിന്നെ കാന്റിനുംലുംഇപ്പോല്ല
അപ്പോഴ് സത്യം പറഞ്ഞ ഒരു മാസം നിങ്ങൾ ചെലവിനായിട്ട് തന്നെ ഒരു തുകങ്ങൾ നിങ്ങൾ അതിൽ കരുതണം എന്തായാലും
അല്ലാഹ് പിന്നെ അല്ലാതെ നല്ലോണം അല്ല നമ്മൾ അങ്ങനെ പൈസ ചെലവാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധം വരും എത്രയായി പോകുന്നേ അത്
അതാണ് അതാണ് നമ്മള് എന്ന് വെച്ചാല് വീട്ടിൽന്ന് നിന്ന് പഠിക്ക്മ്പോഴത്തേക്ക് നമ്മൾ ഇത് വേണം, അത് വേണം എന്നത് വേണം നമുക്ക്ത് വേണം എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾന്ന് വാങ്ങിക്കും ചിലവാക്കും അപ്പൊ നമ്മക്ക് ആ ഒര് ഇതറിഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് പോകു ഇത്ര രൂപന്നിട്ട് ആഹ് ഇത്ര ദിവസം ഇത് വെച്ചേക്കണം ച ഇത്ര ദിവസത്തേക്ക് ഇതല്ലേ ഇത്രയ ഉള്ളേ വീടിന്റെ അവസ്ഥ നിനക്ക് അറിയില്ലേ ഇത്രയ ഉള്ളേ ഇനി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണംന്നോക്കെ പറഞ് നമ്മള് കൊടുക്കുമ്പോ നമ്മ
ആരൊക്കെ ആഹ് ഞങ്ങള് ഇവിടെ വന്ന ടൈമിന് ഫുള്ളും എനിക്ക് ഇവിടുത്തെ ഫുഡോന്ന് ഇങ്ങനെയള്ളോ പെട്ടെന്ന് വന്ന് ഇവിടതാവുമ്പം ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടൂല്ലല്ലോ ആ അപ്പോ അങ്ങന എന്താ പറയാ വീട്ട് അമ്മ ഇങ്ങനെ പൈസ ഒക്കെ അയച്ച്തരും അമ്മ എന്നോട് പറയും ഓക്കെ അനക്ക് ഇഷ്ട്ടള്ളത് വാങ്ങി തിന്നോ നമുക്ക് വീട്ടിനെപ്പോഴും വിശപ്പല്ലേ നമ്മള് അത് വേണം ഇത് വേണം ഒക്കെ തിന്നുന്നല്ലേ ഇവടെ വന്ന്
പെട്ടെന്ന് ദൂരോട്ട് മോൾ മാറി പോകുമ്പഴേക്ക് അമ്മ വിചാരിക്കും എന്റെ കുഞ് വിശന്നിരിക്കയായിരിക്കും അവക്ക് ഒന്നും മ്മള് വിജാ എന്റെ മോന് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അവന് ഏഴാം ക്ലാസ്സിലാണ്. അപ്പൊ നമ്മള് വിജാരിക്ക്യും അവൻ വരുമ്പൊ അയ്യോ. പിക്ക്യാൻ വരുന്നുണ്ടെങ്കി വാങ്ങിച്ച് കഴിപ്പിച്ചോട്ടെ അങ്ങനെയൊക്കെ വിജാര്ച്ചാണ്ട് നമ്മള് ആദ്യ ആ ഇപ്പ ഭയങ്കര ഇതില് എങ്കി മോനും നമ്മ ഇപ്പൊ. ങ്കി ഇതുമായ് പോയി കഴിക്കിന്നൊക്കെ പർഞ് എന്തങ്കിലും പൈസ കൊടുക്കും. അതുപോലെ ആദ്യത്തെെ നല്ലപോലെ ഇടുവായിരുന്നു ആ.
ൻ്റെ അച്ഛനാണെങ്കില് ഞാന് തിന്നൂല ഞാൻ കയപ്പ് കുറവാ ശരിക്കും. ചോറൊക്കെ കൊഴ് കഴിപ്പ് കൊറവാ പിന്നെ ബിരിയാണി അങ്ങൻത്തൊക്കെ കിട്ടിയാലേ നല്ലോം തിന്നൊള്ളൂ. അപ്പൊ ഒന്നാമതേ ഇനി ഹോസ് ലി പോയി വന്നാലേ എല്ലും കോലു ആവണ്ട വിജാര്ച്ച്ത് പറയും മര്യാക്ക് തിന്നോണ്ടി എന്താ പറ. അപ്പാദ്യൊക്കെ വാങ്ങിതിന്നും പിന്നെ പിന്നെ നമ്മളല്ലേ ബില്ല് കൊടുക്കുന്നേ.
ആഹ് അപ്പഴം.
അപ്പൊ പിന്നെ നമുക്കൊരു ടെൻഷനാള്ള ഇതിനൊക്കെ എന്ത് പൈസയാ.
ആഹ് അതാ. അത് അപ്പൊ നമ്മുടെ കയ്യിൽ ഫോ ച്ച് സ ആഹ്. അല്ല അതൊരു കണക്കിനെ മുന്നോട്ടുള്ള ജീവിതത്തില് നല്ലതാണ് കേട്ടാ നമ്മള് ആ. പിന്നെ നമ്മള് പൈസ കൈകാര്യം ചെയ്ത് നമ്മള് ഇപ്പഴേ പഠിച്ചു കഴിഞ്ഞാല്. നമ്മള് അതിനു ശേഷവും നമ്മള് അതൻസരിച്ച് മുന്നോട്ട് പോവുള്ള ജീവിതത്തില് നമക്ക് അ മനസ്സിലാവു.
അതെ ഇത് വ മറ്റേ പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റൊക്കം. കൂടെ പോയാൽ നമ്മള് വാങ്ങും ഓരെല്ലേ കൊടുക്കുക പൈസ.
നമ്മളിഷ്ടള്ളതൊക്കെ അതെടുത്ത് ഇതെട്ത്ത് അതെട് ത്തത് വേണം ഇത് വേണം അത് വേണയ്. ങ്ങനെ ഇ അറിയാം എയ്സ് ആഹ് അ അതന്നെ നമ്മളെത്ര അതമ്മ എത്ര മൊത്തം എത്ര ആയി ഇതിന് എത്ര രൂപ അതും നമ്മള് നോക്കില്ല. സ്താ ത്ര വെലയെ പോലും നമ്മള് നോക്കൂല്ല നമ്മക്ക് ഇഷ്ടപ്പെട്ട നമ്മളാവശ്യള്ള സാധനം അതാണ് ഉടനെ എടുക്ക. കൊടുക്കുന്നാലും പൈസ കൊടുത്തോട്ടെ വിജാരിക്കും.
ഉം ഇപ്പ ഇപ്പ അങ്ങനല്ലേ ഇപ്പൊ നമ്മള് പൈസ നോക്കിയിട്ട സാധനം നോ ക്ക ഈ ബഡ്ജറ്റില് ഒതുങ്ങുന്നത് വേണം.
ഇത് വാങ്ങണം നമ്മള് ബഡ്ജറ്റ് നോക്കാ എന്നിട്ട് അതിൽ ഒതുങ്ങ്ണത്.
ഉം പക്ഷെ ഒര് ഇതില് കൺ ഒരു കണക്കിന് അത് നല്ലതാ നമ്മള് കൊറച്ച്. പൈസൊക്കെ സേവെയ്യാനും പഠിക്കും വെർതെ ഇങ്ങനെ ഓരോന്ന്. ലോട്ടിലോട്ക്ക് വാങ്ങുന്നതൊന്നെ.
ആഹ്. പ്പ് അത് തന്നെ കൊറച്ച് അത് തന്നെ ആ എങ്കിശരി മോളെ ആരോ വിളിക്കുന്നുണ്ട് ട്ടോ. നോക്കട്ടെ ആഹ് ശരി എങ്കിട്ടെട്ടോ വിളിക്കാവേ.
ഹലോ.